ആ കേൾക്ണ്ടോ
ആ കേൾക്കാണ്ട്
എട ക്ക്‌ങ്ങനീ കണക്ഷൻ വെ പോവാണേ
ആ
ഇവിടെ നല്ല മഴയുണ്ട് കാറ്റും ഉണ്ട് അയ്ല്ങ്ങനെ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഇങ്ങനെ വരിഅ
അനെ ഞൻ അടിച്ചപ്പോ ഇട് ഇട്ത്തില
ആ അതാണ് അതില് കാണില്ല ഇതില് കാണി ക്ക്‌ണില്ല അപ്പ റേഞ്ച്ണ്ടാണില്ല
സുഖല്ലേ
ഓ സുഖാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല്യ കഴിച്ചിട്ട്ല്ല്യ
ഉം ഉം ങ്ങളിവിടെ നേരത്തേ കളി ആ ഞങ്ങള് നേരത്തെ കയ് മക്കൾക്കൊക്കെ നേരത്തെ കൊടുക്കും അല്ലെങ്കി ഉറങ്ങണോല്ണ്ടാകും വൈക്കണോര് ഉ
ആ ആതെ അതെ അതെ ആ
ഉം
വിടെ കുട്ടിയോൾക്കും കൊടു റ്റ് ഇബടെ മഴ ഇപ്പൊ നിന്ന്ക്കുണു
ഏഹ് ഇവിടെപ്പ നല്ല കാറ്റൊക്കെ ഇണ്ടായിട്ടേ
കുറച്മുന്നേ ഇ കാറ്റും മഴയൊക്കെണ്ടായിപ്പോ ഇല്ല ഇപ്പൊ കോയ ഇല്ല നല്ല മഴ പെയ്തു ഇപ്പൊന്ന്
ആഹ് ഇവിടെ മഴ വല്ലാതെ അങ്ങട്ട് പെയ്തില്ല കുറച്ചൊക്കെ മഴ പെയ്തു എടക്കടക്ക് കാറ്റ് നല്ല കാറ്റാടിക്കണ് പിന്നെന്ത് മക്കളൊക്കെഒറങ്ങിയോ
ഇല്ലില്ല അവര്ക്ക് ചോറൊന്നും കൊടുത്തിട്ടില്ല
ഇത്ര നേരം നിക്കപ്പോ
ആഹ്
ഉം
എടക്ക് നാർത്ത കഴിക്കും സ്കൂൾട്ട് വന്നാല് ഇന്ന് ചോർന്നകാരണം വല്യ വേഷപ്പില്യോർക്ക്
ആഹ്
ഉം അതാണ് അല്ലെങ്കിൽ ചോയിക്കും അ അതെല്ലെ പഠിക്കലും എഴുത്തൊക്കെ കഴിഞ്ഞ
ഇതിനപ്പതന്നെങ്ങട്ട് തോടങ്ങല സ്കെ അങ്ങനെ കഴിഞ് അപ്പ തന്നെങ്ങട്ട് തുടങ്ങും
ആ
എന്നാല് ചോറ്ന്ന അങ്ങനെ ചോറും കൂടി കൊടുത്താ വേഗം ഒറങ്ങി പോവും
ഉം എത്രാൾണ്ട്
മൂന്നാൾണ്ട്
ആ
പിന്നെ അവിടെത്രാള
ഇബടീം മൂന്നാളന്നെ
ഉം ഉം പിന്നെ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ ഇഞ്ഞ് നേരത്തെ നീക്കും ചെയ്യോ
ആഹ നേരത്തെ നീക്കും കുട്ടികൾസ് എന്താണ് ട്യൂഷനോക്കെള്ളതല്ലേ
ആ അ അ
ചോറും കറിയും ഒക്കെ ആവേണ്ടേ കറി ആ കൊണ്ടോയി ഇപ്പൊ കറി വണന്നില്ല നിർബന്ധല്ല ഇണ്ടാക്കിയ കൊണ്ടോവും പിന്നെ ഉപ്പേരി അച്ചാറ് എന്തേലൊക്കെ രണ്ടെണ്ണണ്ടാവും
ഉം ഉം അതന്നെ രാവിലെ ആയാ ഒര് ഭയങ്കര തെര ഇക്കിന്റെ ടൈമാ
ആഹ പത്ത് മണി വരെ പിന്നെ ഒരു ഒമ്പത്ര രക്ക് ഒരാൾ നാരത്തെഏഴാ ആവുപ്പോ- അപത്തിന് പോവും ട്യൂഷനും ഉണ്ട് പിന്നെ മറ്റാള് എന്താ- ഒമ്പത് ഒമ്പതരൊക്കെ ആയ മറ്റാളും പോവുംപിന്നെ ചെറിയ ആളപ്പൊ അംഗലവാടിക്ക് കൊണ്ടാക്ക്ണ്ട് അപ്പൊ പത്തരൊക്കെ വരയും തിരക്കും പടി തന്നെ
ഉം ഉം
ഉം ഹ
ഒക്കെ പോയാൽ പിന്നെ ആരുല്ല വീട്ടില ഒന്നുംല്ല പിന്നെ വൈകുന്നേരം ആയാഴ്ച അങ്ങ് കൊടുക്ക ഉം
ആഹ
നമ്മളും തന്നെ എപ്പഴാണല്ലോ ഫ്രീ ആണ് ഇതു വരെ രണ്ടു മാസം
സമയം പോണതുഅറിയില്ല സമയവും അറിയില
അത ആ
ഉണ്ടാക്കലും ദാക്കലും
കുട്ടോള്എന്താ എന്താ കുട്ടാൻ കറി വെച്ച ഇല്ല ടൂർ ഒന്നും പോയി ഇല്ല ആ വേക്ക്ഷൻഞാൻ എന്റെ വീട്ട് പോയി വിജാരി എന്റെപോയി അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ടൂറ ഒന്നും പോയിട്ട വിരുന്ന് പോയി ആഹ ആഹ വിരുന്ന് പോയി ഇന്ന് എന്താ കറി
ഉ ഞാനിന്നൊക്കെ പഠി പച്ചക്കറിയാ എല്ലാം പച്ചക്കറിയ ഉണ്ടായി കാരറ്റ് ഉപ്പരിച്ചു പിന്നെ മക്കക്ക് പുളിചിയാ പറഞ്ഞത് ഭയങ്കര ഇഷ്ട പുളിഞ്ച ഉണ്ടാക്കി ഇനി പപ്പടം പൊരിച്ചു നൊക്കെ നാടൻ ആക്കികൊടുത്ത്
ആഹ മീൻഇപ്പൊ വരവല്ല മഴൊക്കെ ആയിട്ട്
ആഹ് മഴ ഇന്നില്ല ഇല്ല ഇന്ന് വന്നീനി ഇതിരെേ കണ്ടിട്ടിലിയ്നി ഇനി ഇന്ന് വന്നീനു വാങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് ആരും വാങ്ങാഞ്ഞിട്ട് എന്തോ അറിയില്ല ഞാൻ നോക്കുമ്പോത്തന് പോയിനു ചെയ്തു വരലും പോവലൊക്കെ ഒക്കെ കഴിഞ്ഞു
ആ
മഴന്റെ സമയആയപ്പളാരും
പുളിഞ്ചി എങ്ങനെ വക്കല് ഇപ്പോ പൊടിയും എങ്ങനെ കൂട്ടലും പുളിയേഞ്ചി എങ്ങനെ ഉണ്ടാക്കല് ചോദിക്കാം
ഞാന് ഓർകാപൊളിയുണ്ടാ പുളി ഇഞ്ചി ഉണ്ടാക്കി നല്ല ടേസ്റ്റാ ണ്ട് ഓർകാപുളി ആ അല്ല ഓർക്കാപുളി ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വിസിൽ വിസൽ അടുപ്പിക്ക
ഓർക്കാപുളിയോ വേവിക്ക ആഹ ആഹ ഉ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട്ല്ലേ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടോ
ആഹ് ആഹ് അങ്ങനെ വേവിക്ക
ആ എന്നിട്ട്
പിന്നെ അതങ്ങനെ വേവിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ശർക്കര ഉണ്ടാക്കണം ശർക്കര നമ്മള് ഇങ്ങനെ ആക്കോലോ എന്താ പറയാ ശർക്കര ആ ഒരു ഒരിക്ക ആ വെള്ള അങ്ങനെ പാനീ ആക്കി ഉണ്ടാകോലോ
ആഹ ആഹ
ആഹ അത് അത്ണ്ടാക്കി
ഉം
അങ്ങനെ ശർക്കര പാനി ഉണ്ടാക്കിട്ട് പിന്നെ എന്താ പറയാ ഈ ഒരു ചട്ടി വെച്ചിട്ട് അയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് കടക് ഇഞ്ചി പച്ചമുളകും കറിവേപ്പിന്റലേം അതൊക്കെ ഇട എന്നിട്ട് പിന്നെ ഈ വേവിച്ച് വെച്ച ഇതുണ്ടല്ലോ പുളി അതൊന്ന് മിക്സിയിലൊന്ന് ചതക്കണങ്കി ചതക്ക മിക്സിയിൽ ആ ഒന്ന് അല്ലെങ്കിൽ എന്താച്ചാല മിക്സി ആ ആ ഒന്ന ഒന്ന് കറക്കാഞ്ഞാൽ അതങ്ങനെ കഷ്ണം കഷ്ണം ആയിരിക്കോലോ എന്നിട്ട് പിന്നെ അത് ആ ആ എണ്ണയൊക്കെതൊയിച്ചിട്ട് പിന്നെ ശർക്കര പാനി ഇണ്ടാക്കി അതും ഇങ്ങട്ട് നല്ലോണം വറ്റിക്ക്യ അതങ്ങനെ കുറുകി കുറുകി പണിയൊന്നൂല്യാ അത് ഞാൻ വലിയൊരു കുപ്പീലടാ കെച്ച് പിന്നെ മുളകിന് ആമ് ഇക്ക് കുറച്ച് ഈ ഉള്ളിക്കന്നേലാ അമ്മള് അറവിടൂലേ ആ എണ്ണേ ഓ ഒരു മനരായിക്ക് കുറച്ച് മുളകുപൊടി മഞ്ഞ പൊടിയക്കെ ഇടുക നല്ലൊരു ഭാ ഒരു എരിവും ഇതൊ പ്പണ്ടാവും പൽ പച്ചമുളകിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു ഇടുക ഞാൻ കുറച്ച് ഇതും കൂടെ ഇതു കഴിഞ്ഞിട്ട് കുരുമുളകിന്റെ പൊടിയും കൂടിട്ട് കൊർഞ്ഞ് എരിവും മേണല്ലോ അല്ലെങ്കി വെറും മതിരാവൂലേ
ആ അതെ അതെ പല്ലെങ്കി മുളക് വാട്ടിയിട്ട് ഇട്ടാലും ടേസ്റ്റാ അല്ലേ എണ്ണേല് വാട്ടിട്ട് പുളി മുളക് ഇതിലിങ്ങനെ പച്ചമുളക് പച്ചമുളക് ക് ന്താണ് കുത്തീട്ടൊടുക്കും
ആ അങ്ങനൊക്കെ ആക്കാം അധികം എരിവില്ലാ നിക്കാനേ ഞാന് കുറച്ച് കുരുമുളക് പൊടിയായിടിട്ട് ഇതെന്ന കുറഞ്ഞൊരു എരിവും ഉണ്ട് മധുരോം ഉണ്ട് കഞ്ഞിയൊക്കെ കുടിക്കാ എന്റെ ചെറുതും ഉണ്ടോ നെ ഫ്രീക്ക് മറ്റവൾക്ക് അങ്ങ അതൊന്നും പറ്റുവോ അക്കൊ ഇവിടന്ന് ഓള് കഴിക്കുന്നല്ലാതെ വല്ല് ആൺകുട്ടികളന്നെ ഉം അപ്പൊ ഓർക്കൊന്നും പറ്റൂ ഇതുപോലൊക്കെ വലിയ ക്ലാസ്സിൽ എത്തിയോണ്ടേ
ആ എത്രയിലാണ്
ഒരാള് പ്ലസ്ടു ഒരാള് പത്ത് അപ്പൊ ഒരുക്കൊന്നും വേണ്ട ഇവക്ക് ഇങ്ങനെ
ബൻ ആ അതെ അതെ
പിന്നെ നിങ്ങടെ മക്കളോ
എന്റെ വല്യാള് പത്താം ക്ലാസ്സില് മറ്റാള് രണ്ടാമത്ത ആള് അഞ്ചാം ക്ലാസ്സില് പിന്നെ ചെറുത് അംഗനവാടി പോകും
ആ ആ
ഒരുക്കും അച്ചാറോക്കെ നമ്മളിണ്ടാക്കി ഒറീസ രണ്ടീസോ കൊണ്ടുള്ള ഉണ്ടാവാതെ എല്ലാം കഴിക്കും
ആ ഇവിടെ ഞാൻ ഇപ്പം ഇണ്ടാ ഇന്നലെ ഇണ്ടാക്കിവെച്ച് അതൊരു കുപ്പിയിൽ അങ്ങനെ എടുത്തുവെച്ചിട്ടുണ്ട് ഇനി വേണെങ്കിലങ്ങനെ കഴിച്ചോളുന്ന് വെച്ചിട്ട്
ഇത് മീനച്ചാറ്തന്നെ ഉ സുർക്കലിട്ടതു ഉപ്പില് ട്ടത് ഇതൊക്കെ തന്നെ
ഉം അതൊന്നും വല്ലാണ്ടൊന്നും ഉപയോഗിക്കാനും പറ്റില്ല
പറ്റൂലാ അതെ
ഇവിടെ അച്ചാറൊന്നും കൂട്ടാനേ ഒക്കൂല്ല അങ്ങനെ പുളിഞ്ചി ആയപ്പോ ഇങ്ങനെ അതിപ്പം അങ്ങനെ സമ്മതിച്ചു അച്ചാറാണെങ്കിലും ഞമ്മള് വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ പറ്റോ അത് ഇങ്ങോട്ട് സുർക്ക അധികം
ഒഴിക്കാൻ പറ്റൂല ആ ആ ഞമ്മള് കൂടുതൽ സുർ ഒഴിക്കാതിരുന്നാ മതി എന്താണ് മാങ്ങ ഇണ്ടാക്കുമ്പോ വേണെങ്കിൽ ച്ചുടക എന്താ വച്ചാൽ വേഗം കഴിയൂവെടാ അപ്പൊ സുർക്ക തോനെ ഒഴിക്കണം ഒന്നുല്ല
വെറും അതന്നെയുണ്ടാവുമ്പളെ
ആ ആ
ഉം പിന്നെ ഇന്നെന്താ ചോറ്റിക്കൊക്കെ ഇണ്ടാക്കി ക്കിയെ
ഇന്ന് ഇവിടെ മീനാണ് മീൻ കറി ബീൻസ് ഉപ്പേരി ബീൻസ് ബീൻസ് ബീൻസ് ഉപ്പേരി മീൻ വറുത്തത് അതന്നെ
ഉം ഉം ഉം ഉം
അച്ചാറും നാരാങ്ങാച്ചാറുണ്ട് ആ ഉണ്ടാക്കിയാണ് നാരങ്ങാച്ചാറുണ്ട്
ഈ മ എന്ത് തേങ്ങോണ്ടെക്കെ ചമ്മന്തി അങ്ങനൊക്കെഅര
ആ അതെ ഞാന് ഇടക്ക് സ്കൂൾക്ക് ഇണ്ടാക്കൂം സ്കൂൾക്ക് ഇതേപോലെ കൂട്ടാന് എന്താണ് ഉപ്പേരിയോ വേറെ ഒരു പപ്പടം വെച്ചേക്കാണെങ്കിൽ ഞാന് ഇതുണ്ടാക്കി കൊടുക്കും
ഉം
തേങ്ങ ചമ്മന്തി അത് ഇഷ്ടാണ് ഉം തേങ്ങാ ചമ്മന്തിയിൽ തന്നെ ഒരു ഇഞ്ചിയുടെ ചെറിയ കഷ്ണവും അങ്ങനൊക്കെ ഇട്ട് കൊടുക്കും
ഉം അതൊന്നും എന്റെ ചെറുതിന് പറ്റൂല എന്റെ ചെറുതിനൊന്നും എരുവില്ലാതെ അല്ലെങ്കി ഉരുളങ്കിഴങ്ങ് പൊരിക്കുക ഇന്നിപ്പോ ആ പുളിഞ്ചിയില് കുറച്ച് കുരുമുളക് പൊടി ഇട്ട കാരണത്താലും അവന് വേണ്ട
ആ എരിവ് കൂടി ആ
അതുപോലെ എരിവുണ്ട് അഹ്
ആഹ് എന്തേലും പച്ചക്കറി എന്തേലുമൊക്കെ
ആഹ് പച്ചക്കറി ആ ഞാനും വിചാരിക്കണ് അവിടെ ബീട്രൂട്ട് കൊണ്ടൊന്ന് വെച്ച് അതൊന്ന കുട്ടികെ കുട്ടികള കുട്ടത്തിലാവുമ്പോ ആരെങ്കിലുമൊക്ക ഒക്കെ കഴിച്ചോളേ
ആ അതെ അതെ വേണ്ടാ പറഞ്ഞാലും ആഹ് കുട്ടികളൊക്കെ ഷെയർ ചെയ്തിട്ടല്ലേ കഴിക്ക
ച്ചോളും അല്ലങ്കി ഇവിടെ ഇന്ന് ആവുമ്പോൾ അതൊന്നും പറ്റൂല പപ്പടം പറ്റും എപ്പോഴും പപ്പടായ മതി അത് പറ്റാ കഷ്ട ക്ക് കൊടുത്തേക്കുമ്പോത്തിനൊക്കെ നല്ലോണം തണുത്ത് കോടിട്ടുണ്ടോ
ആഹ്
ഉം ഇതിലേക്ക് ഒരു കോള് വരണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്താലോ പിന്നെ വിളിച്ചാലോ
ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കെ